ഒ
ഹലോ
കേക്കാമോ
ആഹ് കേക്കാം
ആഹ് എന്നാ ഉണ്ട്
സുഖം
ചോറൊക്കെ കഴിച്ചോ
ആഹ് കഴിച്ച്
ആണോ അൽ ചോറ് കഴിച്ചില്ലേ രാവിലെ താമസിച്ചാണ് കഴിച്ചതേ
ആഹ്
ആഹ് ഇനിപ്പൊ ഇച്ചിരി കഴിയുമ്പഴത്തേനും കഴിക്കണം
ഓഹ് വെശപ്പായില്ല അല്ലെ
ഓഹ് രാവിലെ ഇവരെയൊക്കെ വിട്ട് വരുമ്പഴേ പത്ത് പത്തരയാ സമയം പതിനൊന്ന് മണി ആകുമ്പഴേക്കേ കഴിപ്പ് നടക്കത്തൊള്ളൂ പിന്നെ ആഹ് ഓഹ് എന്റെ ഇപ്പ കഴിക്കും കൊറച്ച് കഴിയുമ്പൊ കഴിക്കും മൂന്നരയാവുമ്പഴത്തിന് ഒരാള് വെരുവേ മൂന്നേ മുക്കാലാവുമ്പൊ ഒരാള് വരുവേ
ആഹ്
അതിന് മുന്നേ കഴിച്ചിട്ട് കൊണ്ട്രാം പോണം വഴീവെരെ
ഓഹ് ഇഹ് ബസ്സ് കൊർച്ച് കൊറച്ചപ്പറം ആണോ വര്ന്ന്
ആഹ് നമ ആഹ് കൊ ഒത്തിരിയില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടന്ന നടന്നാമതി
ആഹ്
ഉം പിള്ളേരൊക്കെ പോയോ
പിള്ളേ പോയിര്ന്ന് എഹ് മോ മോള് പോയായ്ര്ന്ന് പക്ഷെ ഇന്ന് സ്കൂളിലൊന്ന് വീണ്
അയ്യോ എന്നിട്ടോ
ആഹ് കണ്ണിന്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് പോറല് വന്നിട്ടുണ്ട് അപ്പൊ കരച്ചിലായിരുന്നോണ്ട് ടീച്ചറ് വിളിച്ച് അങ്ങനെ ഞാഅങ്ങ് വിളിച്ചോണ്ട് വന്ന് ഓഹ്
ഓഹ് ഓഹോ അതേന്നെ പിള്ളേര് സ്കൂളിലാണെങ്കിലും അടങ്ങിയിരിക്കേല ഓ
ഇല്ല ആഹ് ആഹ് അതെ ഒന്നാമത് മഴയും കൂടെ ചറക്കി വീണ്
മഴയല്ലേ അതെ സ്കൂളില് പോയാല് നമ്മള് നമക്ക് ടെൻഷന്അടിച്ചാ നമ്മള് ഇവിടെ ഇരിക്ക്ന്നെ
അതെ അതെ
എന്റെ കൂടെ പഠിക്ക്ന്ന എന്റെ ചെറ്ക്കന്റെ അതേ എന്റെ ചെറുക്കന്റെ കൂടെ പഠിക്കുന്ന കൊച്ച് കഴിഞ്ഞദിവസം ഇത് പോലെ ഏഹ് മറ്റേ തെ എഹ് ടൈല് ഇട്ടേക്കുവല്ലേ അപ്പൊ അവൻ ഓടിയതാ ഓടിയപ്പോ ഏതോ ഒരു കൊച്ചിന്റെ കാലെ തട്ടി വീണ് ഫ്രണ്ടിലെ രണ്ട് പല്ല് പോയി
ഓഹ് ഓഹോ
അപ്പൊ അത് കേട്ടപ്പൊ തൊട്ട് പിന്നെ എനിക്ക് ടെൻഷനായി. ഇവർക്കൊക്കെ ഓ ട്ടം ആമ്പിള്ളാരല്ലേ അപ്പൊ ഇന്റർവെല്ല് വിട്ടാലും ഓട്ടവായിരിക്കും എപ്പഴും. അയ്ന് ഞാന് ഇവട്ന്ന് പറഞ്ഞു വിടും ഓടരുത് ഓടിക്കളിക്കരുത് വീണ് കഴിഞ്ഞ് കയ്യും കാലും ഒക്കെ ഒടിഞ് കഴിഞ്ഞ എന്നാ ചെയ്യും. അപ്പൊ അതെല്ലാം പറഞ്ഞാ വിടുന്നെ പഷേ ഇവന്മാര് ഓട്ടവാ എപ്പഴും.
ഹ ഹ
അയ്യോ പല്ലൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്തൊരു പാടാ.
ഏഹ്
ഉം എന്നാ കറി?
കറി ഇന്ന് പ്പോ കൊറ്ച്ച് മീൻ കിട്ടി.
ആഹ്.
മീൻ കിട്ടാൻ യില്ലല്ലോ. ഇന്ന് പ്പോ കൊറച്ച് കി
ഔഹ് മീൻ കിട്ടാനില്ല ഇവിടെ അതുകൊണ്ട് ഇന്നലെയെന്നെ ബീഫ് മേടിച്ചൊണ്ട് വന്ന്. മീനില്ല മീൻന് ഭയങ്കര വെലയുവാ.
ആഹ് അതെ. ഇപ്പൊ ഇന്നലെ ആഹ് നമ്മക്ക് രണ്ടൂസായി മീന് കിട്ടീട്ട്.
ആണല്ലേ. കടകളിലൊന്നു ഇല്ല?
ഇല്ല കടക പല മീൻകടയും തൊറക്കുന്നു പോലും ഇല്ല.
ആഹ് അതാ ശരിയാ നമ്മുടെ ഇവിടേം മീൻകടെയൊക്കെ അടച്ചിട്ടേക്കുവാ. അപ്പൊ എനിക്കറിയത്തില്ലായിരുന്നു ഇതെന്നാ അടച്ചേ അപ്പൊ ഞാൻ വിചാരിച്ച് അവർടെ എന്തേലും ഇതുകൊണ്ടായിരിക്കും അടച്ചിട്ടേക്കുന്നെ. പക്ഷെ മീനില്ലെന്ന് പിന്നീടാണ് അറിഞ്ഞത്.
ആഹ് നമ്മളെവെടെ രണ്ട് മീൻ കട ഇപ്പ കൊറെ ആയിട്ട് തൊറക്കുന്ന പോലുല്ല. അപ്പൊ വെളിയിൽ വെച്ച് അവരെ ഇവര് കണ്ടപ്പോ വീട്ടില് ബാക്കിയുള്ളവര് കണ്ടപ്പോ ചോദിച്ച് എന്ത കട തൊറക്കാത്തെ നമ്മള് അവ്ര്ന്നാ സ്ഥിരം വാങ്ങുന്നതേ. അപ് ആഹ് അപ്പൊ ചോദിച്ചപ്പോ മീനില്ല പിന്നെ എന്തിനാ തൊറക്ക്ന്നതെന്ന്.
ആഹ് അതെ ഇവിടെ ഇതിന്റെ വഴി കൂടെ ഒക്കെ കൊണ്ട്രുവായിരുന്നു. ഇ
ആഹ് ഇപ്പൊ അതില്ല. മറ്റെത് രാവിലെ ആറ്ന്ന് അടിച്ച് കഴിഞ്ഞാ പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഒരു മണി വരെ. ചെലപ്പോ വൈകിട്ടും വരും. എപ്പഴും ഇങ്ങനെ ഹോണ് കേട്ടോണ്ടിരിക്കും.
കണ്ടവാണേ, അപ്പൊ കണ്ടത്തിലെ മീനുണ്ട്. കണ്ടത്തിന്റെ നമ്മളങ്ങോട്ട് പോവുമ്പോ വഴിസൈഡിലെല്ലാം അവിടുന്ന് പിടിച്ച് ലൈവായിട്ട് പിടിച്ചിട്ട് വിക്ക്യാൻ വച്ചിട്ടുണ്ട്. അത് ഞാ ഞാൻ അത് കഴിക്കത്തില്ല. എനിക്കഷ്ടവല്ല എനിക്കയ് ന്റെ മണ ഒക്കെ കാണെ കേക്കുമ്പഴേ ഭയങ്കര പാടാ. ഇവരെല്ലാം കഴിക്കും പിന്നെ അത് വൃത്തിയാക്കല് ഒരു പണിയല്ലേ. ആഹ് എനിക്കറിയത്തൂല്ല അമ്മയാ ചെയ്യുന്നേ. എനിക്ക്യ റിയാനും മേലാ. ഈ ഈ മീനൊക്കെ വൃത്തിയാക്കുന്ന എങ്ങനാന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ അമ്മയാ ചെയ്യുന്നെ അപ്പൊ അമ്മക്ക് ഇച്ചിരി വയ്യാഴിക ഉള്ളോണ്ട് എപ്പഴും എപ്പഴും ചെയ്തു കയിഞ്ഞ ശരിയാവുകേല്ല. ഏഹ് പ്പൊ പുള്ളിക്ക് ഇഷ്ട ഉണ്ടെന്ന് തോന്നുമ്പം വെല കുറച്ച് കിട്ടുമ്പം പുള്ളി മേടിച്ചോണ്ടിങ്ങ് വരും. ഇവർ ക്ക് മേടിച്ചോണ്ട് വരല് മാത്രൊള്ളല്ലോ. അവര്ടെ അവിടം വരെ ഒള്ളല്ലോ അവര്ടെ കാര്യം. പിന്നെ ബാ ക്കി നമ്മളല്ലേ വെച്ചുണ്ടാക്കി കൊടുക്കെണ്ടേ. ആഹ് അപ്പൊ അമ്മ എനിക്കീ മീൻ വെട്ടാൻ അറിയില്ല. അതെ സ്മെല്ലാണെങ്കില് നമ്മള് അവര് പറയണ സമയത്ത് ഒണ്ടാക്കി കൊടുക്കണം ഇല്ല അപ്പൊ ഇവടെ എനിക്കത് വെട്ടാൻ അറിയത്തില്ല അമ്മയാ പിന്നെ വെട്ടിക്കൊടുക്കുന്നേ അപ്പൊ അമ്മക്ക് ഒത്തിരി നേരം ഇരു ന്നങ്ങനെ വെട്ടാനൊന്നും പറ്റത്തില്ല
ആഹ്
പിന്നെ ഏ വയ്യാഴിക ഒള്ളോണ്ട് പറ്റ ത്തില്ല അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാം അങ്ങനത്തെ ശ്വാസംമുട്ടലുണ്ടേ ആ അപ്പൊ ഒത്തിരി നേരം ചെയ്യാൻ ഇൻഹേലർ എടുക്കുന്നതാ അപ്പൊ അങ്ങനെ ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പൊ ഞാൻ പറയും ദയവേത് ഇങ്ങനത്തെ മീനൊന്നും മേടിച്ചൊണ്ട് വരല്ലേ മറ്റേ കടേന്ന് മേടിക്കുവാണെങ്കി അവര് പിന്നെ വെട്ടി തരൂലോ നമുക്ക് പിന്നെ ക്ലീൻ ചെയ്ത് ത്താ മതിയല്ലോ അപ്പൊ അത് എളുപ്പത്തിന് വേണ്ടി ആണ് ചെയ്യുന്നത് ഇപ്പ അതുകൊണ്ട് ഞങ്ങളങ്ങനെ മീൻ മേടൽ വളരെ കൊറവാണ് ഏ ഒന്നെങ്കി ചിക്കൻ അല്ലെങ്കി എറച്ചി അങ്ങനെന്തേലൊക്കെ ആയിരിക്കും അതാകുമ്പോ നമ്മക്ക് ക്ലീൻ ചെയ്ത് എടുത്ത് കറി വെ ച്ചാ മതി
ആഹ് പക്ഷെ ഇപ്പൊ മീനിന് വെല കൂടിയതോണ്ട് ചിക്കനും വെല കൂടിയല്ലോ മീനില്ലാത്ത കാരണം ഉം
ഓ എന്നെയ്യാന പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ
അതെ അതെ
പച്ചക്കറിയൊന്നും അധികം ഓടുകേലാ ഇവിടെ
അത് മക്കളടുത്തൊന്നും അതെ മക്കളടുത്ത് പച്ചക്കറി ഓടു
പറഞ്ഞിട്ട് കാര്യല്ല വെല കൂടുലാന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞ് അവർക്കറിയത്തില്ലല്ലോ പച്ചക്കറിയൊക്കെ കൊടുക്. ക്കുമ്പോ ഇതേ ഉള്ളോ ഇവിടെ ഇതാണോ ഇവിടെ എന്നും എന്നാ ചോദിക്കുന്നെ.
ഹി ഹി
പിള്ളോരെന്നിട്ട്. കൊച്ച്ന്നിട്ടെങ്ങനെയുണ്ട് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ?
ആ അവള് വീട്ടി വന്നാൽ പിന്നെ അവൾക്ക് കൊഴപ്പൊന്നുല്ല. വീണ്ടും ഓട്ടം തന്നെ വീട്ടി വന്ന് ഇറങ്ങിയാ വീണ്ടും ഓട്ടം തന്നെ പിന്നെന്താ ചെയ്യുന്നെ?
അതെ ഇവിടെ ഇന്നലെ ചെറുക്കന്റെ കാലം കഴിഞ്ഞ ദിവസം കണ്ട് ഇച്ചിരി പിച്ചാത്തി പുല്ല് വെട്ടിയതാ. ആഹ് വല്ലിമ പുല്ല് വെ. പെട്ടെന്നാണ്ട് പുറെകെ പോയി കത്തിയെടുത്തൊരറ്റെ വെട്ട് വെട്ടിയത് കാലിനിട്ടായിരുന്നു.
അയ്യോ
അത് ഇച്ചിരി മുറിവുണ്ട് അപ്പൊ ഇച്ചിരി ചെറുതായിട്ട് പഴുക്കുന്നോ എന്തോ ഉണ്ടേ. അപ്പൊ ആഹ ആഅപ്പൊ കൊറേ ദോസം. സായി അപ്പൊ ഞാനിത് ശ്രദ്ധി ശ്രദ്ധിക്കുന്ന് പറഞ്ഞാൽ ചെറിയൊരു മുറിവാ അപ്പൊ അത് വലിയ പഴുപ്പൊന്നും കണ്ടില്ല. അപ്പൊ കുളിപ്പിക്കുമ്പോ ഞാൻ പറഞ്ഞു കുഴപ്പമില്ലാ സൂക്ഷിച്ചാ മതി ന്നൊക്കെ പറഞ്ഞെ. പക്ഷെ ഇന്നത് കുളിപ്പിച്ചപ്പ ഇചിരി ചെറുതായിട്ട് പഴുപ്പ് പോലെ കണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് വെള്ളിയാഴ്ച അവർക്ക് എന്തോ പഠിത്തം ഇല്ല എന്തോ അവധിയാണ് സ്കൂളിന്. ടീച്ചർമാർക്ക് എന്തോ പരിപാടിയാ അപ്പൊ. ഞാൻ പറഞ്ഞു ന്നാ വെള്ളിയാഴ്ച പോകാം അപ്പൊ രണ്ട് മൂന്ന് ആശുപത്രിയിൽ പോണം പല്ലിന്റെ ആശു യിലും എല്ലാം പോണം പല്ലുവെക്കെ ഇവനൊക്കെ. പല്ല് പറിയാതെ തന്നെ പല്ല് അകത്ത് വഴി വേറെ വളർന്നു വരുന്ന അങ്ങനെ. ഒരിതാ നല്ല പണിയാ. അയ്യോ അ എത്രയും പല്ല് കൊണ്ട് അയ്യോ. അതോണ്ട് എത്ര പല്ല് എടുത്തു കളഞ്ഞു. പഴയ പല്ല് എടുത്ത് കളഞ്ഞാലെ പുതിയ പല്ല് വെളിയിലേക്ക് വര.
അല്ല എനിക്ക് അങ്ങനെയല്ല. പഴേ പല്ല് അത് പിന്നെ പിന്നെ തന്നെ അങ്ങെളകി പോയി പക്ഷെ. പുതിയ പല്ല് അതിന്റെ മൊകള്ലൂടെ വന്നു പോയി.
ആഹ് ഇത് അങ്ങനല്ല. ഇത് പുതിയ പഴയ പല് നിക്കെ പൊറകെ. ഈ പുതിയ പല്ല് കേറി വര്ക. അപ്പൊ ഞാന് ഇങ്ങനെ ഒരു ദിവസം കൊച്ചിന്റെ വായി ചുമ്മാ നോക്കിയപ്പോ. വായി നെറയെ അകത്തെല്ലാം. പല്ല് എറങ്ങി വരുവാ. പിന്നെ പെട്ടെന്ന് പോയി. പല്ലാശുപത്രിയിൽ ചെന്നിട്ട് പല്ല പഴയ ആ പാൽപ്പല്ലെല്ലാം എടുത് കളയുവായിരുന്നു. അങ്ങനെ കൊറേ വിഷയങ്ങള്. കേൾക്കാവൊ. ഹലൊ. ഹലൊ. കേൾക്കാമോ?
ഹലോ.
ഹലോ കേക്ക
ആ കേക്ക്. കെ ആണോ. ആ റേയ്ഞ്ചിന്റെ ആയിരിക്കും.
ആ അതെ. റേയ്ഞ്ചിന്റെ തന്നെ യാ ആദ്യം രണ്ടു മൂന്ന് പ്രാവശ്യം കട്ടായി കട്ടായി പോയിട്ട്.
പോവുന്നുണ്ടായിരുന്നല്ലെ ആഹ് ആഹ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. വൈട്ടത്തേക്ക് വൈകുന്നേരത്തിന് എന്തായി ചായ കടി.
ആ ചായക്ക് ഇഞ്ഞിപ്പം പ്രത്യേകിച്ചൊന്നുല്ല. എന്തെങ്കിലും ബേക്കറി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ. ഉം
ഇവിടെ ഇന്നൊരു ചക്കപ്പഴം കിട്ടി ചക്കപ്പഴം കിട്ടിയപ്പോഴത്തിന്നും. ഇച്ചിര കുമ്പിളുണ്ടാക്കി വെച്ച്. പിള്ളേർക്ക് അതൊക്കെയാ ഇഷ്ടം അല്ലാതെ നമ്മളി ഇപ്പൊ ഒരു ഗോതമ്പൊടി കൊണ്ട് ദോശയോ അങ്ങനെ ഒന്നും കഴിക്കേലന്നെ. ഉം ഉം
അതിനൊക്കെ ഭയങ്കര പാടാല്ലെ.
അതെ അതെ
പിന്നെ രാത്രിത്തേന് ഇഞ്ഞ്പ്പൊ ഉച്ചക്ക് ഇണ്ടാക്കിയ തന്നെ ഒണ്ട്
ആഹ് രാത്രി ചോറാ. എച്ചാ ചപ്പാത്തി ഇണ്ടാവെ ചപ്പാത്തി ഇണ്ടാക്കാൻ പോയി കഴിഞ്ഞാ പിന്നെ ഒത്തിരി ചപ്പാ എനിക്കാണെങ്കി കൈക്ക് നല്ല വേദനയാണെ. അത് തന്നെ ഒരാൾ തന്നെ പരത്തി ഒരാൾ തന്നെ ഒണ്ടാക്കണ്ടെ അപ്പൊ ഒരാൾ പരത്തി ഒരാൾ ഒണ്ടാക്കി തരുവാണെങ്കി ഓക്കെ. അങ്ങനെ അങ്ങ് പോവും. പക്ഷെ നമ്മള് തന്നെ ചെയ്യണ്ടേ അതുകൊണ്ട് ഞാൻ പട് ത്തം ഇല്ലാത്ത ദിവസങ്ങളിലെ ചപ്പാത്തിക്കെ ഒണ്ടാക്കത്തുള്ളൂ പടുത്തവൊള്ള ദിവസങ്ങളിൽ ഒണ്ടാക്കേല്ല
ആഹ്
ഉം
ഇവിടെ പ്പിന്നെ അധിക ദിവസം കാപ്യന്നെ. ഇന്നിപ്പ ചോറ് തന്നെ ആക്കാന്നങ്ങ് വിചാരിച്ചു. ഇനി വൈകിട്ട് ആകുമ്പ വൈകിട്ട ആകുമ്പോത്തിന് പ്ലാനിങ്ങ് മാറോന്ന് അറിഞ്ഞൂടാ. അപ്പത്തെ മൂട് പോലെ ഇല്ലല്ല ആഹ് നാട്ടിലൊണ്ട്. ഇപ്പൊ ഇവിടെ വീട്ടിലില്ല.
വീട്ടിലില്ല, ആഹ് ദൂരെയണോ. ആഹ് ആഴ്ച്ചെ വരുവോ അതോ
രണ്ടാഴ്ച കൂടുമ്പോ.
രണ്ടാഴ്ച കൂടുമ്പോ. അപ്പൊ അച്ഛനും അമ്മക്കെ ഉണ്ടോ?
ഞാ ഉണ്ട് ഹസ്
ഒണ്ടല്ലേ. ആഹ് അതൊണ്ടല്ലേ കൊഴപ്പില്ലല്ലോ കൂട്ടുണ്ടല്ലോ.
ആഹ് ഒണ്ട് ഒണ്ട്.
പിള്ളാരെ ആണെങ്കിലും നമുക്കൊന്ന് ആഹ് നമുക്ക് അതാണെയ് റ്റൊചൊ ഒറ്റക്ക് താമസക്കാർക്ക് എന്തൊരു പാടാന്നറിയോ ഈ കുഞ്ഞുങ്ങളെ ഒന്ന് മാറിയ എടുക്കാനോ ഒന്നും പൊറത്ത് ബാത്റൂം പോകാനൊക്കെ ഭയങ്കര പാടല്ലേ.
ആഹ്
അപൊ അപൊ വീട്ടിൽ ഒരാൾ ഒണ്ടെങ്കി നമുക്ക് വിഷയില്ല.
അതാ നമുക്ക് അത്യാവശ്യത്തിന് ബാത്റൂമോ വേ അല്ലെങ്കിൽ ഒന്ന് കെടക്കണെ മെങ്കിൽ പോലും അവരെ ഏൽപ്പിക്കാല്ലോ.
അയിന്റെ കുഞ്ഞ് പിള്ളാരൊക്കെ ആവുമ്പ ഒന്നും കെടക്കാൻ പോലും സമ്മതിക്കേല.
അത് സമ്മതിക്കത്തില്ല. ഒന്നാമത് ഇന്നലെയൊക്കെ എന്റെ കൊച്ചുറങ്ങിയത് നാല് മണിയായി.
അയ്യോ അതുവരെ എഴുന്നേറ്റിരിക്കണം. എന്നിട്ട് നേരം വെളളുത്ത് എഴുന്നേക്കുകയും ചെയ്യണം അല്ലേ.
അതാ ആഹ് നമുക്ക് അത്രേ എഴുന്നേറ്റിരിക്കുന്നത് കൊ കൊഴപ്പല്ല. എന്ന് വെച്ചാ അവര് എഴുന്നേറ്റിരിക്കുമ്പോ നമുക്ക് ഇന്ന് കിട ക്കാൻ പറ്റോങ്കിലും അപ്പോഴും വലിയ കുഴപ്പം. പക്ഷെ ഇത് സംസാരിച്ചോണ്ടിരിക്കണം
അതെ ഉം അന്നാ ശരി നടക്കട്ടെ.
ശരി.